ക്കല്ലേ ബുദ്ധിമുട്ടായോ വിളി ആ ആ ഉണ്ടെങ്കിൽ പറയണല്ലേ സൺഡേ ക്കെല്ലേ ആകെ ഒരു ദവസം കിട്ടുന്നെ അപ്പം വല്ല ജോലികളിൽ നിക്കുമ്പ നമ്മള് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ശെ രിയല്ല എനിക്കറിയാം ന്നാലും
അങ്ങനെന്നുല്ല സ്മാൾ അല്ല സമയ എവിടെങ്കിലും പോവാന്നെ പോവുംന്ന് ഞാൻ പറയുല്ലോ ഇന്നെങ്ങും പോയി ഇന്ന അവിട ഇന്ന അവിട പോയിട്ട് വന്നിട്ട് ഇവിടെഏ എങ്ങും പോയിട്ടില്ല. ഇന്നലെ എന്നും പോവു ന്നില്ല.
ഐശരി ഊം ഊം ഹും എന്താരുന്നു സ്പെ ഇവിന്ന് മഴേ ഇല്ലായിരുന്ന് ഇന്നെന്താരുന്നു സ്പെഷ്യൽ
ഇന്ന് ഞാൻ അവിഡാരുന്നല്ലോ സു അവിടെ ഊണും പായസം ഉണ്ടാര്ന്നു വീട്ടിലുണ്ട് മീൻകറിയും മറ്റേ ആ തോരൻ അങ്ങനെയുള്ളൊക്കയാ നമ്മ ബടേ ഇവരാരും ഞാന് ചിക്കൻ വാങ്ങിക്കും പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ വൈഫ് അവിടെ അവരുടെ വീട്ടിൽ പോയിട്ട് വന്നയാ ഉച്ചയ്ക്ക് മക്കളൂടെ
ആ ആ
അതൊണ്ട് ചിക്കൻ ഒന്നും വാങ്ങിയില്ല
ഓ നാളെ സ്ക്കൂള് തൊറക്കുവാ അല്ലേ
ആ നമ്മുടെ ജൂനിയറ് നാളെ രണ്ടാം ക്ലാസ്സിലോട്ട് പോവാ
അയ്ശ് ശരി എന്തൊരു സന്തോഷാ സ്കൂൾ തൊറ മുമ്പല്ലേ ആ ഒരു സ്കൂള് തുറ തലേന്ന് വൈകുന്നേരം ആവുമ്പൊര് എല്ലാം കൊണ്ടൊരു ഒരുക്കം യ്യോ അങ്ങ് നേരം വെളുത്താൽ മതി സ്കൂളിൽ പോയാ മതി പുതിയ ബാഗും പുസ്തകങ്ങളും കൊടയൊക്കെ എങ്കേ കൊണ്ട് കാണി ചോളാം പറ്റത്തില്ലെല്ലെ അങ്ങനൊക്കെ ഓരോ പൂതിയില്ലായിരുന്നോ ആണോ
അവന്
കൊച്ചുങ്ങക്ക് പുസ്തൊക്കെ പൊതിന്നെ കാണുമ്പൊഴേ എനിക്കറിയത്തില്ല എനിക്ക് പുസ് പുസ്തൊക്കെ പൊതിഞ്ഞ് എനിക്കങ്ങ് സ്കൂളിൽ പോവാൻ തോന്നുവാ അന്ന് പക്ഷെ അതന്നങ്ങോട്ട് അത്രങ്ങോട്ട് ആസ്വദിക്കാൻ എന്തോ എനിക്ക് അറിയത്തില്ല ആസ്വദിച്ചിട്ടുണ്ടോ ന്നോ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പം ഇതൊക്കെ കാണുമ്പോ പക്ഷേ നമുക്ക് യൂണിഫോം പോല്ലായിരുന്നല്ലോ
ഇല്ല ഇല്ല ഇല്ല ഇപ്പൊ ഉണ്ട്
നമ്മള് കറങ്ങി കഴിഞ്ഞെറങ്ങിയപ്പൊ തൊട്ടാണ് യൂണിഫോം വന്നത് എനിക്ക് അത് കാരണം യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ ഭയങ്കര കൊതിയാ
അപ്പൊ ഒന്നൂടെ പോ
യെങ്ങനെ പോന്നാ ഇപ്പ നാണക്കേടല്ലേ
ഓ അതെന്തോ നാണക്കേട് ഞാൻ ടീച്ചറിനോട് പറയാ എല്ലാം ശരിയാക്കിട്ട് ഉണ്ട് പോയ ങ്ങ് ഇരുന്ന് ഹിഹിഹിഅതെന്താ
ഇവിവരുടെ പുത്പ്പ് ഈ പുസ്തക ഒക്കെ പുതിയ പുസ്തകയൊക്കെ എടുക്കുമ്പോ ഒരു പ്രത്യേക മണമല്ലേ ബുക്കായാലും പുസ്തകായാലും അതൊക്കെ അങ്ങോട്ട് പൊതിയ്ന്നെ കാണുമ്പോഴും ഇതൊക്കെ പെൻസില് പേന ബോക്സ് ഇത് ന്നാണുമ്പഴേ
ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ ഈ പത്താം ക്ലാസ് വരെയും പുതിയ പുസ് പുസ്തങ്ങളെ വാങ്ങിയിട്ടുള്ളത് എല്ലാം
ആ എനിക്കെല്ലാം ഭയ്ക്കാർ ഒക്കെ പുതിയതാ തോന്ന് എനിക്ക് അങ്ങോട്ട് അത്രയും അത് ആ ആ പുതിയതാ വാങ്ങിച്ചിട്ടുള്ളത് എനിക്കായിരുന്നു ആദ്യം കിട്ടുന്നത് എന്തുവാന്നറിയാമോ മമ്മീടെ ഒരു എന്റെ മമ്മിയുടെ ഒരു അമ്മച്ചിടെ മമ്മിയുടെ ഒരു ചേച്ചിടെ ഭർത്താവ് അതായത് മമ്മിടെ അമ്മേടെ അനിയത്തി ഭർത്താവ് സ്കൂൾ ഹെഡ്മാഷ് ആരുന്ന് അപ്പം ഈ മാറ്റമുള്ള പുസ് പുസ്തകങ്ങളെല്ലാം ആദ്യം അവിടെ വരും അപ്പൊ അപ്പച്ചെനിക്ക് എല്ലായിട ഞങ്ങക്ക് തരുവാരുന്ന്
ഓ
ഈ മാറ്റം വരുന്ന പുസ്തകങ്ങളെല്ലാം ആദ്യം കിട്ടുവാരുന്ന് അങ്ങനെ ഞാൻ അതൊക്കെ കൊണ്ട് ട്യൂഷനിൽ പോകും വലിയ ഗമയിലൊക്കെ അപ്പൊ അങ്ങനെ കൊ ചെല്ലുമ്പോ കൊറേപേര് പൈസ തന്ന് വിടും എനിക്ക് ഇവിടെ എനിക്ക് ചെന്ന് പറയാൻ പറ്റോ ആകപാടെ നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ ആയിരിക്കും ഒന്ന് ഒരെണ്ണം വാങ്ങിച്ചോണ്ട് തരുന്നത്
അതെ അതെ അവര് അഡ്ജസ്റ്റ്
പ്പറും അയ്ന്റപ്പറും എന്ത് ചെയ്യും പിന്നെ ഞാൻ പിന്നെ പറയും അപ്പച്ചാ ഇതുപോലെയാ അ കൂട്ടുകരിയാ അവർക്ക് കിട്ടിയില്ല പുസ്തകം അവർക്കൂടെ വാങ്ങിച്ചോണ്ട് തരാൻ പറയുണെ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് പേർക്കൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തിട്ടുണ്ട്
ഓക്കെ
ക്ലാസില് പാ ഇത് ഒരു പുസ്തകമുണ്ട് പക്ഷെ അത് കുറച്ചായ ത്തേക്ക് മാറിപ്പോയെന്ന് തോന്ന്ന്ന് ഓർമ്മയുണ്ടോ നമ്മുടെ ആ കനകച്ചിലങ്ക കിലിങ്ങി കിലുങ്ങി കാഞ്ചന കാച്ചി കുലുങ്ങി കുലുങ്ങി അറിയാം എത്ര വരി വരെ പാടാം അറിയാം അതെന്താ
എടക്കൊക്കെ ഓർമ്മയുണ്ടാരുന്ന്
എന്നാ പോട്ടെ നാഫഡ്‌ൽസ് ന്ന് പറഞ്ഞ പാഠം പഠിച്ചേ ഓർമ്മയുണ്ടോ ഇംഗ്ലീഷില് ഹൂസസ് അതിന്റെ എത്ര വരി അറിയാം ഫസ്റ്റ് ഞാൻ വിചാരിച്ചേക്കുന്നെ നിങ്ങളൊക്കെ വലിയ പഠിപ്പിസ്റ്റ്കാര് നിങ്ങള് ഇതെല്ലാം ത ഓർത്ത് വെച്ചിരിക്കുന്ന
അതൊക്കെയാണ് അതൊക്കെയാണ് ഇപ്പൊ പക്ഷെ അതിന്റെ കാലം മാറി ഇപ്പൊ നമുക്ക് അതിനെക്കാട്ടും വലിയ സാധനം
റോസിന്റെ ആൻഡ് മൈൽസ്ടു ഗോ ബിഫോർ എ സ്ലീപ് ആൻഡ് മൈൽസ് ഗോ ബിഫോറെ സ്ളീപ്പ് ആ പാട്ടെനിക്ക് ഇപ്പഴും ആ വരികൾ ത സാറ് പഠി ച്ച കൊറേ വരെ ഇനി ഞങ്ങക്ക് രതിദേവി ടീസ്ച്ചറായിരുന്നെന്ന് തോന്നു ഇംഗ്ലീഷി ഒമ്പ എട്ടിലോ ഒമ്പതിലോ ഏ ഇത് ഞാൻ പറയുന്നത് ഏഴാം ക്ലാസ് എട്ടാംക്ലാസിലെപുസ്തകത്തിന്റെ കാര്യാണേ ഉം അതില് റോബർട്ട് ഫോസ് ആ കുതിരേം കൊണ്ടിങ്ങനെ അതിലേ പോന്നെ ഹൂസ് സാർ ഐത്തിങ്ക് ഐ നോ ഹിസ് ഹൗസീസ് ഇൻ ദ വില്ലേജ്തോ
നിങ്ങളെ ഇ അത് രിക്കട്ടെ അത് അതരി അങ്ങനെന്നൊരു കാര്യം ചോദി പ്രീഡിരിക്കും ഡിഗ്രിക്കും പഠിച്ചൊക്കേ ഓർമ്മണ്ടോ
അതനിക്ക് ആ സോക്കട്ടീസ്വാസ്ഥ മോസ്റ്റ് ഹൊയമസ് ഫിലോസഫർ ഇൻ ഇന് ഇന്ത്യ ഓർമ്മയുണ്ടോ ആ അതാണ് ഫസ്റ്റ് സോക്രട്ടീസിന്റെ ഇംഗ്ലീഷിലെ സോക്രട്ടീസിന്റെ പാഠത്തില ഫസ് സ്റ്റ് പാരഗ്രാ പാരഗ്രാഫതാണ് ആ അപ്പ ഓർമ്മയു ണ്ടേ പിന്നെ നമ്മടെ ഒരു രണ്ട് പ്രാവുകൾടെ ക ബുക്ത്തരിക്കി അണ്ട അങ്ങനെങ്ങാണ്ടൊരു പ് പാഠാരുന്നു, ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നോ?
സെക്കൻഡ് ലാംഗ്വേജ് മ ആ മല് ഞാൻ മലയാളാ.
ആണോ ആ ഞാൻ ആ ഹിന്ദി അതായിരുന്നു പഠി പ്പിച്ചത്. അങ്ങനെ കൊറെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ സിമ്പിൾ പെന്റല്ലം ഏഹ് ഹേ പിന്നെ ഓറ്റോണിഫ് പോക്കിന്റെക്കെ ഇതൊക്കെ എടുത്ത് മെഷർമെന്റൊക്കെയാ ഒരു ദിവസം ലാബില് ക് തലകറങ്ങി വീണു. എനിക്കറിയത്തില്ല എന്ത് പി എനിക്കറിയത്തില്ല വ് എന്നെ വിളിച്ചിട്ട് ഞാൻ എഴുന്നേക്കുന്നുല്ല അവരൊക്കെങ്ങ് പേടിച്ചു പോയി, പിന്നെ അവ ര് കാറ് വിളിച്ചിട്ട് ആരയാ ആ നമ്മുടെ ടി കെ വി ന്ന്. ഉം സെക്കെന സെ കെന്റിയർല് കെമിസ്ട്രി ലാബി വെച്ച് എനിക്കോന്ന് ഈ ഇതിന്റെക്കെ ആ സൾഫ്യുരിക്ക ഇതിന്റെ എല്ലാം കൂടെ സ്മെൽ ല് കേറീട്ട് എനിക്കൊണ്ടല്ലോ ഈ പറഞ്ഞു പറഞ്ഞ് വേറെ രീതിയിലോട്ടൊക്കെ അങ്ങ് പോകുവാണേ വേറെ സബ്ജക്റ്റിലോട്ട്. അതായത് ഈ മ് മണ്ണണ് ണാ മണ്ണെണ്ണയുടെ മണക്കെ ഭയങ്കരഷ് ഞാന് എന്തേന്ന്റിയോ നമ്മക്ക് മണ്ണെണ്ണയില് വെച്ചിട് ട്ടും വെള്ളത്തിൽ വെച്ചിട്ടും നമുക്ക് ത് ഇതെടുക്കണ്ടായിരുന്നോ? അതിന്റെ ര് എന്തോ എടുക്കണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ എന്തോന്നറിയോ മണ്ണെണ്ണേൽ മുക്കിട്ട് അത് വെള്ളം ഇത എടുക്കാൻ നേരം പേപ്പറിൽ തൊടച്ചിട്ട് അത് വെച്ച് ഇങ്ങനെ മണപ്പിക്കും, ഭയങ്കര ഇഷ്ടാരുന്നു അത്, മണ്ണിന്റെ പുതിയ മണം ഈ മണ്ണണ്ണേടേ ഇതൊക്കെ എന്തോ എനിക്ക് ഫ് ഭയങ്കര ഇതൊക്കെ ഭയങ്കര ഇഷ്ടാരുന്നു. പക്ഷേ അതിന്റെ കൂടെ ഈ സൾഫ് ഇതിന്റെ ഈ കത്തിക്കുന്ന മണോ എന്തോ വന്നപ്പോഴത്തേക്കാണോ എന്തോ എനിക്കറിയത്തില്ല എങ്ങനെയോ പക്ഷേ ഇവരെന്നെ ഒത്തിരി വിളിച്ചു വെള്ളൊക്കെ കുടഞ്ഞിട്ടൊന്നും ഞാൻ എഴുന്നേറ്റില്ല അവര് പേടിച്ചു പോയി. പിന്നെ കൊറെ കഴിഞ്ഞ് എന്തങ്ങനെയൊ ക്കെയായപ്പോ എന്തൊക്കെയോ ആയപ്പോ ഇച്ചരി ഒന്ന് എഴുതുന്നെ വന്ന്. എന്നാ ശരിയേ ഒരു ചെറിയ പോലെ വന്നു കഴിഞ്ഞപ്പോ ഇവര് എന്നെ മഞ്ജൂഷേന്ന് പറയുന്ന ഒരു കൊ കൊച്ചൊണ്ട്. നമ്മുടെ അമ്പിപൊയ്യെയുള്ള നിങ്ങടെ നമ്മടെ നമ്മുടെ സ്കൂളി തന്നെ പഠിച്ചതാ. അതിൻ്റെ ആങ്ങളക്ക് എളമ്പള്ളൂർ വർക്ക്ഷോപ്പ് ഒക്കെ ഒണ്ട്. ഉം മഞ്ജുഷേന്ന് പറയും. നല്ല ആ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു ആ കുട്ടി. അപ്പൊ അവളെയും, നമ്മുടെ ഇപ്പഴ്ത്തെ ഈ മനീഷ ഒണ്ടല്ലോ വയ്യാതിരിക്കുന്ന, ആ അവളെയയും കൂടെ കൂട്ട് കിട്ടീട്ട് ഒരു കാറൊക്കെ വിളിച്ച് എന്നേ കോളേജീന്ന് ഒരു അറ്റൻറും കൂടെ വന്ന് എന്നെ വീട്ടിൽ കൊണ്ടു വന്നു. പക്ഷേ പകുതി റ്റി കെ മീന്ന് കാർ വിളിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു പക്ഷെ കവര വേ എള്ളമ്പള്ളൂരിന്നൊക്കെ ഇത്തിരി മുമ്പെത്തി, കേരളപുരം കഴിഞ്ഞാ വളഞ്ഞ് താഴെോട്ടായപ്പം വീണ്ടും എന്തോ വല്ലായികയായി പിന്നെ പെട്ടെന്ന് വീട്ടി വന്നിട്ട് മമ്മിയേം കൂടെ കേറ്റിട്ട് കൊണ്ടൊന്ന് അറ്റോൺമെറ്റി അറ്റോൺമെന്റ് ആശുപത്രി കൊണ്ടു വന്ന് രണ്ടൂ മൂന്ന് ദിവസം ഒക്കൊ അന്ന് അവിടെ അഡ്മിറ്റായി എന്താ പ്രശ്നോന്ന് ഏ എന്തോ എനിക്കറിയത്തില്ല യ്യോ എല്ലാരും പേടിച്ചു പോയി സത്യത്തി അന്ന്.
നിങ്ങളെ ബി വണ്ണോ ബി ടൂവോ?
ഏ ഞാൻ സീറ്റു സെക്കൻഡ് സീറ്റു.
ഓക്കെ ഓ ഹിന്ദി. ഹിന്ദി
ആ സീ റ്റു ഓ ഷാജി സാർുണ്ടായിരുന്നൊന്നും പറയണ്ട പിന്നെ നമ്മടെ രഘു രഘു സാറിനെറിയായിരുന്നോ എ ആണോ ആ ഞാൻ സീറ്റൂല്
ഒ സയൻ മാക്സിനു പോയത
നമ്മടെ രഘുസാറിനെയറിയായിരുന്നോ യൂണിഫോംക്കെട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്നേ ആ എന്തൊരു പാവയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിരുനു ആ സാറിനെ
ആ ഞാൻ ആദ്യം അവിടുന്ന ഞാൻ ബീ വൺ ഐ എ ബി വൺ ലോട്ട് ബി വൺലോട്ട് ഞാൻ പോയത്
ഓ സാറിന്റെ പേരൊക്കെ ങ് മറ
ഏ നിങ്ങളെ നിങ്ങൾ ഏ ഒരുകാര്യം ചോയ്ക്കട്ടെ ഒരുകാര്യം ചോയ്ക്കട്ടെ നിങ്ങളെ ക്ലാസ്സിലായിരുന്നോ മറ്റേ ഹ് എന്ത ചെക്കാല സായികൂപ്പിലെ ആ കവലമുക്കിലെ അപ്പർത്തുള്ള ഒരു സബീന
സബീന ഓ എനിക്കറിയത്തില്ലല്ലോ
തേങ്ങ അവടച്ഛൻ തേങ്ങ എടുത്തരുന്ന ഒരുതായിരുന്നു അതായത് നമ്മുടെ യൂനുസാറിന്റൊക്കെ ബന്ധുവാ
ആരുടെയാ
നമ്മടെ കുഴിമതിക്കാട്ട് യൂനുസാറില്ലേ
ആ ഹ
ആ സോറി സജ്ജാന്നൊക്കെ പറയാ മെഡിക്കൽ സ്റ്റോർ നടത്തിൻല്ലേ സജ് ജാത് മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ സ്റ്റോർ പമ്പൊക്കെ അവരുടെ ചേട്ടനമോ അനീസയല്ല അനീസ പ്രീ ഡിഗ്രിയോട് നിർത്തിയില്ലേ അവള് പിന്നെ ഡിഗ്രിക്ക് പോയില്ലല്ലേ അനീസ അൻസാറിന്റെ പെങ്ങള് അനീസ നിങ്ങളെ ക്ലാസിലായിരുന്നൊ അല്ലല്ലോ
അല്ല അനീസ എൻ്റെകു ഞങ്ങളു ടെ ഏഴ് വരെണ്ടായിരുന്നു എട്ട്തൊട്ട് പത്തുവരെ പഠിച്ചു
അതല്ലഞാൻ ടീക്കെഎംലെ കാരൃ
സബീന സബീന എനിക്കൊരു ഒരു പേര് ഓർമ്മയുണ്ട് ഒരു തടി ചെ
ച്ച് വെളുത്ത നല്ല നീളക്കൊണ്ട് ഭംഗിയുള്ള ആ ഓക്കെ അ കാര്യം ഞാനും ഞാനും അവളുടെ വരുന്ന ഓ പിന്നെ അതെങ്ങോട്ടോപോയി അതെന്തോ പീസ് ടിക്കറ്റ് എടുത്തുട്ടോ അത് അത് ഞാൻ ചോ ഞാഞാ ക്ലാസിലായിരുന്നു അതൊണ്ട ഞാന് ചോയ്ക്ക്ന്നു നിങ്ങളെ ക്ലാസ്സിലായിരുന്നോന് അതെ ഞാ തീന് ട്രാൻസ് ഞാ ഞാൻ ട്രാൻസർ വാങ്ങിച്ച് മാറിപ്പോയി ബിയോലൊ പോയി
മഞ്ജു മഞ്ജുഷ സീവണ്ണായിരുന്നു
ഞാൻ ബി വൺലായിരുന്നു
ആ ഹാ ഹാ
ഈ എ വണ്ണും സി വണ്ണും രാവിലെയും സെക്കൻഡ് ഇയർ
ആ ഉച്ചയ്ക്ക് ശേഷമായിരുന്നോ നിങ്ങൾക്ക് ഞാനും ഉച്ചക്കായിരുന്നു എന്നിട്ട് ഈ മൂന്ന് വർഷം കൂടെ പഠിച്ചിട്ട നമ്മള കണ്ടില്ലല്ലോ
ആ പക്ഷേ നിങ്ങളെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ
അതെന്താണ് അതെന്താണ് നമ്മൾ തമ്മിൽ കാണാഞ്ഞതന്ന്
ട്ടൊക്കെ നടന്നതാ
ഓ ഭയങ്കര സൊ അങ്ങനെ ഉ മനീഷ് അണ്ണനൊക്കെ ആയിരുന്നോ മാഗസിൻ എഡിറ്ററ് അല്ലമീൻ മ മനീഷ്
ആഹ് മനി ആ എളല്ലേ മറ്റേ എം എം
യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ നമ്മുടെ ഇതിന് പ്രേം പ്രേംകുമാർ ആയിരുന്നു സിനിമാ നടൻ വന്നത് ത് ഓർമ്മയുണ്ടോ അവരന്ന് പാടിയന്തോ പാട്ട് റ്റേ പാട്ട് വരെ എനിക്ക് ഓർമ്മയുണ്ടന്ന് പാടിയേ നയറ്റീൻ ഫോർട്ടി ട്ടു നയറ്റിൻ ഫോർട്ടി ടു ലവ് സ്റ്റോറിൽ ഒരു പാ ഒരു ഹിന്ദി സോങ് അവര് അന്ന് അവിടെ പാടിയത് ആ രാപ്പ ഫങ്ഷൻ അന്നക്കെ പാട്ടും ഹിന്ദി സിനിമയൊക്കെ ഇഷ്ടം പോലെ കാണുമായിരുന്നു ഇപ്പൊ ഒന്നുമില്ല പാട്ട് കേൾക്കും ഇഷ്ടം പോലെ ഇപ്പോഴും സിനിമയൊന്നും അങ്ങനെ കാണാറില്ല
അന്നത്തെ ജ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റി അല്ലായിരുന്നോ കുമ്പളത്തുള്ള ആ ആ അതെ ഓക്കെ ഓക്കെ ക്രിസ്റ്റി നമ്മള അടുത്താളായിരുന്നു ഇപ്പൊ കാണാറൊന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പ ആ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പിന്നാണ് നിങ്ങളെ മനിയനൊയിട്ട് അവന അവനും പക്ഷെ എന്നെ അറിയത്തില്ല
ആ ആ ആ
ഓർത്താമതി
ആ ആ ആ
ആ ഐ ടി ഐ ല്
പിന്നെന്തുവാ വേറെ എന്തുവാ അപ്പൊ ശെരി ഞാൻ വിളിക്കാമേ
ഇല്ലിയോ അവിടെ
ഓക്കേ ഓക്കെ ഞാൻ വിളിക്കാം
ശരി ശരി